ആ എനിക്ക്കേക്കാം
ആഹ എന്നിട്ട് എന്താ ചായക്കെ കുടിച്ചോ
ഇല്ലല്ല ആ് ചായയൊക്കെ ഒന്നും നീം കൊടുത്തിട്ടില്ല എന്ത്
ഉ ആ ഇന്ന് ഫ്രീയല്ലേ വീട്ടില്
എന്തോ
ഇന്ന് ഫ്രീ അല്ലേ എങ്ങോട്ടും പോണംന്നില്ലല്ലോ
പോണണ്ട് പോണണ്ട് ഇന്നൊരു ഫംഗഷൻ ഉണ്ടേ അപ്പൊ ഞങ്ങ അവിടക്ക് പോണം മഴ ഇന്ന് ഒരു ചെറുതായിട്ട് ഒരു ചാറ്റമഴ രാവിലെ ഉണ്ടായിരുന്നു അപ്പൊ പിന്നെ ഇല്ല ഇന്നലെനല്ല മഴയുണ്ടോ
ആഹ പിന്ന നിനക്ക് വിളിച്ചപ്പളാണ് പയ്യണ് ബറ മൂടിങ്ങനെ നി നിന്നീര്ന്നേ നു
അല്ലേ
ആ ഒരാള് മദ്രസ് പോയി ഒരാള് ല്ല ചെറുത എനീച്ചിട്ടില്ല ആഹ ഓള്നല്ല ഉറക്കന്ന് മഴൊക്കെ കേട്ടപ്പളേ വേറെ ഉറങ്ങ
അപ്പൊ നല്ല മഴയുണ്ടല്ലേ അവിടെ
ആഹ ഉണ്ട് ഇപ്പങ്ങട്ട് നല്ല മഴുണ്ട്
ല്ല ഇവിടെ നല്ല മഴയൊന്നും ഇല്ല ചെറുതായിട്ട് രാവിലെ ഒന്നങ്ങ് ചാറിപോയി അത് കഴിഞ്ഞിട്ട് പിന്നെ കാണൻ കാണുന്നില്ല
ആഹ എന്താ ഫുഡ് ഇണ്ടാക്കിന്ന് രാവിലെ എന്താ
ഒന്നും ഉണ്ടാക്കില്ല ഞാൻ പറഞ്ഞ
ആഹ് അപ്പൊ ഇനി വേഗം പണിയൊക്കെ ഒരുക്കി വേഗം അങ്ങോട്ടല്ല പുറ പാടണ്ടാവില്ലെ
അതെ അതെ പോകുന്ന വഴിക്ക് നമ്മൾ വെല്ലാം കാപ്പി കുടിച്ചിട്ട് പോവുവാണെങ്കില്
ഓപുറത്തന്ന് ആഹ അല്ല പുറത്തന്ന് കുടിച്ച വേറെ വൈബല്ലേ
അതെ അതെ അതെ നമ്മള് വല്ല പ്പോഴുംക്കെല്ലെ എവിടേലൊക്കെ പോണത് അപ്പൊ ആ സമയത്ത്ങ്ങ് പുറത്ത്ു കാപ്പി കുടിച്ചിട്ടൊക്കെ പോകാന്ന് ഓർത്തു
അതെ
ഉ പണിയൊക്കെ കഴിഞ്ഞോ കാപ്പിക്കൊക്കെ റെഡിയ ആക്കിയോ
ആഹ് എല്ലാം ശരിയാക്കി ഞാൻ ഞാനും ഹസ്ബൻറും മോനും കഴിച്ചു ഇനിമോള എണീച്ചിട്ട് വേണം ആൾക്ക് കൊടുക്കാന്
ആണോ ഇത്രയും നേരത്തെ കഴിക്ക
ഏഹ് ഇവിടെല്ലേ ഹിന്ദൂസ് ഒക്കെ പതിനൊന്ന് പന്ത്രണ്ട് മണിയാകും ചായ കുടിക്കണെങ്കി
അത് തന്നെ ഞങ്ങളും അങ്ങനെ തന്നെയാണ് പിന്നെ ഞായറാഴ്ച പൊതുവേ നമുക്ക് കാപ്പികുടി ഇല്ല രാവിലെ എണീച്ചെങ്കി താമസിച്ചെക്കെ എഴുന്നേൽക്കുള്ളൂ അപ്പൊ ഒരു ഗ്ലാസ്‌ ചായീം കുടി അത് കഴിഞ്ഞിട്ട് ഉച്ചഭക്ഷണം റെഡിയാക്കിയിട്ട് അങ്ങനെയാ കഴിക്കാറ് പതിനൊന്ന് മണി പന്ത്രണ്ട് മണി
ആദ്യം ഒന്ന് ചായ കുടിക്കും ന്നിട്ട് വേഗം പണി യൊക്കെ കഴിഞ്ഞിട്ട് കുളിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കുടിക്കും ലേ ചായ അയന്നെ ഇവിടെല്ല ആളുകളൊക്കെ ചെയ്യാറ്
ആഹ് ആഹ് ആ പക്ഷെ ഇതാണ് കറക്റ്റ് എത്ര ആണേലും എന്ത് ലീവ് ആണേലും കറക്റ്റ് സമയത്ത് ഭക്ഷണം കഴിക്കണം
രാവിലെ കുളിക്കോ
രാവിലെ
ക്കോ ഫ്രഷ് ആവോ
ഓഹ് രാവിലെ എവിടേലൊക്കെ പോകുന്നുണ്ടെങ്കി ഫ്രഷ് ആവും വീട്ടിലാണെങ്കി പിന്നെ കണക്കാണ് പണി എല്ലാം തീർത്തിട്ട്
തൊന്നുല്ല കുളിക്കണംന്ന്
ഇല്ല ഇല്ല ഇല്ല ഇല്ല അങ്ങനെയൊന്നും ഇല്ല നമ്മള് അല്ലാണ്ട് ആ മറ്റേ സമയത്ത് പീരി ഡ്സിന്റെ ഒക്കെ സമയത്ത് നമ്മള് പൊതുവേ രാവിലേറ്റു കുളിക്കൂല്ലോ അത് കണ്ട് കഴിഞ്ഞാല്
ആ ഹാ അവർക്ക് പിന്നെ വേം മനസ്സിലാവുല്ലേ അന്ന് അതാവുംന്ന്
അതെ അതെ അപ്പൊ പിന്നെ
മുറ്റടിക്ക്ണ് ണ്ടോ ഇപ്പൊ
മുറ്റം രാവിലെ ഞാന് അടിക്കാറില്ല
ആഹ്
ഉം ഉം ഉം സമയം കിട്ടൂല നമ്മള് പണിക്കൊക്കെ പോകുമ്പള് ജോലിക്കൊക്കെ പോകുമ്പോ രാവിലെ മുറ്റടിക്കാനൊന്നും സമയം കിട്ടൂല
ആഹ്
വൈകിറ്റ് പിന്നെ അല്ലാണ്ട് ഇന്നാണ് ഇച്ചിരി പ്പൊ ഫംഗ്ഷന് പോകുന്നുന്നത് കൊണ്ടാണ് ഇത്രയും നേരത്തെ എണീറ്റത് ഞായറാഴ്ച്ചയാകുമ്പം
അല്ലെങ്കി കൊറേ നേരം കയ്യുല്ലെ എണീക്കാന് ടൈം ആഹ് അതല്ലെങ്കിലും അങ്ങനത്തന്നെല്ലേ ബാക്കിയുള്ള ദിവസങ്ങളിലൊന്നും ലീവില്ലല്ലോ അപ്പൊ നമുക്ക് അന്നൊരു ഒഴിവ് കിട്ടണതല്ലേ
അതെ
ഒറങ്ങാന്ന് പറയുമ്പോ ഒരു സന്തോഷാവുല്ലേ ഔ നേരം വൈ കി എണിക്കാന്നുള്ളൊരു സന്തോഷത്തിനാവും
ആ ഒരു സന്തോഷാണ് പക്ഷേ ഉണ്ടല്ലോ നമുക്കത് കഴി നേരം വൈകി എഴുന്നേറ്റ് കഴിഞ്ഞാല് പക്കാ നമ്മുക്കങ്ങ് പണിയങ്ങ് തീരൂല
അപ്പ ചേട്ടായി രാവിലെ പോവൂലെ
ഇല്ല
ആഹ് ആഹ് ആഹ് അത് ശരി
ഉം ആഹ് ലീവല്ലേലും പു പണിക്ക് പോണുണ്ടേലും കൊഴപ്പവില്ല എണീ എണീപ്പിക്കൂല്ല
ആഹ് അതോണ്ട് അതോണ്ട് സുഖാണല്ലോ ഇന്റെ എൻ എ ആ ആഹ് ഇവിടെല്ല ആളുവെ എന്നെ എണീപ്പിക്കും ദേഷ്യം വരും പിന്നെ പാവല്ലേ കരുതി എണീറ്റെന്തെങ്കിലുവൊ ക്കെ ഉണ്ടാക്കി കൊടുക്കുവാ വെള്ളിയാഴ്ച്ച അല്ല വെള്ളിയാഴ്ച്ച ആവുമ്പോ മദ്രസയില്ലല്ലൊ അപ്പൊ ഞാനും നേരം വൈകിയെണീക്കാ തോന്നും പക്ഷെ അന്ന് മൂപ്പർക്ക് പണി ഉണ്ടാവും അപ്പൊ മൂപ്പർക്ക് നേരെ കൊറേ മുന്നെ എണീക്കണ്ടെ വരും ആ ഒരു ആറു മണിക്കൊക്കെ എണീക്കേണ്ടി വരും
ഓ
അങ്ങനെ ഉറക്കത്തിന് വേണീറ്റ് എണ്ടെങ്കിലൊക്കെ ഉണ്ടാക്കി കൊടുക്കും ആ പിന്നെ ഉറക്കും പോ പിന്നെ ഉറക്കും വരില്ല.
അത് നമ്മ ഒരു പ്രാവശ്യം ഒന്ന് എഴുന്നേറ്റു കഴിഞ്ഞാൽ പിന്നെ ങ്ങോട്ട് ഉറക്കവരുല്ല അതാവാ അങ്ങനെ കിടക്കണോന്ന് ഓർത്താലും തന്നെ കിടന്നാലും ഫോണും കണ്ടണ്ട് അങ്ങനെ ഇരിക്കത്തേ ഉള്ളൂ
ആ എന്ത് ഫംഗ്ഷനാണ് കൽ ല്ല്യണ ആണോ ഹൗസ് വാമിംഗ് ആണോ
ഹൗ മറ്റേ ഹൗസ് വാമിങ്ങാണ്
ആ ച്ചാ
ഉം അപ്പ പിന്നെ ഇച്ചിരി ദൂരെ ആണ്
ആ ദൂരെയാണ് ലെ
ആ ഇച്ചിരി ദൂരെ ആണ് അപ്പ ഇച്ചിരി നേരത്തെ അങ്ങ് പോകാന്ന് വിചാരിച്ചു വെള്ളം വെച്ചിട്ട് ഇണ്ട് ഇനി കുളിച്ചിട്ടങ്ങ് റെഡി ആയി പൂവണം
ചൂടുവെള്ളത്തിലാണോ കുളിക്കൽ
ആ ചൂട് വെള്ളത്തിലാണ്
ആ ആ അലർജി ഇണ്ടാവൊണ്ട് ലെ
ജി ഇണ്ട് എന്നാലും ഈ എടക്ക് എടക്ക് ചെറിയ തണുപ്പുണ്ടല്ലോ നമുക്ക് പച്ച വെള്ളത്തി കുളിച്ചാലങ്ങനെ പിടിക്കൂലാ നേരത്തെ ഒക്കെ പച്ചവെള്ളത്തിൽ കുളിക്ക ഇണ്ടായിരുന്നു ഇപ്പ പിന്നെ അങ്ങ് പ
ഞാനും കുഞ്ഞുങ്ങൾക്ക് അങ്ങനെ കാട്ടൽ നല്ല തണു ണ്ടവുമ്പോ ഞൻ പറയും ചൂടെള്ളം തരാം ഇന്നാ വേം കുൾച്ചുന്ന് പറിം പ്പ ഇഷ്ടാണ് അപ്പ വേഗം വെറും കുളിക്കാന് ചൂ
അ ആഹ ഇന്നെ തോ ഒത്തിരി വെയിലൊക്കെ ആണെങ്കി പച്ചവെള്ളത്തിലെ കുളിക്കൊ നല്ല മഴ ഇണ്ട് അല്ലേ ഓ ഇവടെ താണ്ട് ആ ആ പെയ്ത ചാറ്റൽ മഴയിംനിന്ന്
ഉം ആ
ഇന്നും നല്ല ചൂടായിരിക്കും
ആ അയുടെ നല്ല രസാവും സ്ഥലങ്ങളൊക്കെ കാണാൻ ലെ ഇങ്ങളെ നാട് കാണാൻ നല്ല രസാണ് പറിയാ
അതെ അതെ
ഞാൻ വന്നിട്ടില്ലട്ടോ ഇത് വെരീം ഞാൻ കണ്ട്ട്ടില്ല യൂട്യൂബിലൊക്കെ കണ്ട്ക്ക്ണ്ന്ന് അല്ലാതെ
ആ
യൂട്യൂബിൽ ഒരു ഇച്ചായൻ വ്ളോഗ്സ് ഇണ്ടായിന്നല്ലോ
ആ
യൂട്യൂബിലെ ഒര് ഇച്ചായന്റിം കുഞ്ഞാറ്റന്റിം പർണ് ഒര് വ്ലോഗ് ഇല്ലേ അറിയോ യൂട്യൂബ്ൽ അവര് ആ ഭാഗ ത്താണ് അവന്റെ വീട് ആ ഭാഗത്താണ് അവളെ വീട് വേറെ എവ്ടെയാണ് പാലക്കാട് ഭാഗത്താണ്
ഓ ആണല്ലേ ശെരി ശെരി ശെരി
അവര് ഡിവോഴ്സായിപ്പൊ വേറെ വേറേണ് ആ അവര് ഡിവോഴ്സായിപ്പോ വേറെ വേറെ ആണ്. താമസം ഇതും യൂട്യൂബ്ൽ ഇല്ലെ അധിക ആൾ ക്കാരും ഡിവോസാവാണ് അയെന്താന്ന് അറീല എ ആ അയിൽ ആരെക്കെ ഇണ്ടോ അയ്ൽ ഇല്ലെ കൊർച്ച് കാലം നിക്കും കുടുംബം
ആ അവർക്ക് ഇതെല്ലാം അങ്ങ് ഈ സി ആയിട്ട് എട്ത്ത് പോകാന്നുള്ള കാര്യവല്ലേ ഒള്ളു
ആ അതെ ആയൊക്കൊര് കളിയ്ക്ക്ണ് ഇപ്പൊ
അതെ അതെ ഇപ്പയിപ്പ നോക്ക്കാ രണ്ടൂസുക്കെ നോ കൊർച്ചൂസം നോക്ക്കാ
ആ അതെ ആ പിന്നെ അതെന്താറിയോ ഈ യൂട്യൂബ് ക്കെ ഉണ്ടാവുമ്പോ പിന്നെ ക്യാഷ് ഇതൊക്കെ കിട്ടുമ്പ സ്വഭാവം മാറെണണ്ടാവോയ്
ഉം ഉം ഹലോ ഉം ഉം ഉം കാപ്പിക്ക് എന്താണ്ടാക്കിയേ
കാപ്പി അല്ല ചായ ഉണ്ടാക്കാറ് ദോശ കലക്കി പാർന്ന അരിപ്പൊടി ദോശല്ലേ അരിപ്പൊടി ആഹ് അങ്ങനെ കലക്കൽ ദോശ ആഹ് വെരും
ശരിശരി കടേന്ന് പാക്കറ്റ് മാ
അല്ലല്ല പാക്കറ്റ് അല്ല ഞമ്മളരി വെള്ളത്തിലിട്ട് കുതിർത്തൂലെ ന്നിട്ട് മിക്സീലിട്ട് അരച്ച് അത് നല്ല ടെസ്റ്റാണ്. ഞ്ഞി അല്ലാതെ വെറും പൊടിടെ ത്താണ്ടു ണ്ടാക്കാ
അല്ലെ വെറും പൊടി ഇട്ടുണ്ടാക്കാൻ പറ്റോ നമ്മക്ക് ഈ അപ്പപ്പൊടി, ഇടിയപ്പ പൊടിയൊക്കെ കിട്ടൂല്ലേ-
ആഹ്
ആഹ് അതിലൊക്കെ ഉണ്ടാക്കാൻ പറ്റും ഇഡ്ലി ഇഡ്ലിമാവിന്റെ
ആഹ് പറ്റും പറ്റും അയ്ല് പറ്റും
ആഹ് അപ്പഞാ വിചാരിച്ചു അങ്ങനെയാണ് അരിപ്പൊടി എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഒണ്ടാക്കി
ആഹ് അരിപ്പൊടിറഞ്ഞ ഇഡ്ലി ആഹ് ഇഡ്ലി അല്ല അത് പറ്റില്ല. അതെ നമ്മളെ അരി അരിയും ഉയ്ന്നൊക്കെപ്പാടെ വള്ളത്തില് അതല്ല വെറും അരി കുതിർത്തിങ്ങാണ്ട് വെറും അരി അരക്ക ഇന്നട്ട്
ണ്ടാക്കാം പറ്റോ വെറും അരി
ആഹ് ആഹ് വെറും അരിട്ട് നേരം ഹ് വെൾക്കുമ്പോ ആഹ് പച്ചരി ഇന്ന്ട്ട് മിക്സീലരച്ച് കൊർ ച്ച് വള്ളം കൂടുതലാക്കിട്ട് കലക്കിങ്ങാണ്ട് പാരാ ചട്ടിക്ക് അപ്പ അങ്ങനെ കിട്ടും അങ്ങനെ ഇണ്ടാക്കാറില്ല?
ഇല്ലല്ല ഞാനിപ്പ ആദ്യായിട്ടാണ് കേക്ന്നത് നമ്മള് അരി വെള്ളത്തിലിടുവാണെങ്കി ഇച്ചിരി ഉഴ്ന്നും ഉലുവയും കൂടെ ആ കൂട്ടത്തിലിട്ട് നമ്മള് മിക്സിക്ക കത്തിട്ടരക്കും
ഉം ഞങ്ങള് നാട്ടിലാ ആ കറീണ ദോശ എല്ലാർക്കും അതാണ് ആഹ് അനങ്ങിയാ അ
സോഫ്റ്റായിട്ടിരിക്കുവോ?
ആഹ് സോഫ്റ്റ് കറുമുറൊക്കെ വേണങ്കി ചെയ്യ കറുമുറു ആയാണ്ട് കഴിക്കാ സോഫ്റ്റായിട്ടും കിട്ടും
ആണല്ലേ
ആഹ് എങ്ങനെ രീതിലും കിട്ടും
എന്നാ ഞാന് ചേച്ചി പറഞ്ഞ സ്ഥിതിക്ക് ഞാന് അതങ്ങോട്ട് ട്രൈ ചെയ്യാം ഒരൂസം പച്ചരിയല്ലേ പച്ചരി കുതിർക്കണം പച്ചരി കുതിർത്ത്ട്ട് മിക്സിക്ക കത്തിട്ടടിച്ച് രാ ര് ഇണ്ടാക്കണം
ആഹ് അതെ എന്നാ ഓക്കെ ലെ പിന്നെ വിളിക്കലെ
ആഹ് ശെരി ശെരി